ആ ഇപ്പ കേക്ക്ണ്ടാ?
ആഹ ഇപ്പ കേക്ണ്ട്. മ് മറ്റേ ഞാനേർത്തെ കൊറേ- ഹലോ, ഹലോ ആഹ്, അലോ- അലോ കൊറെ പറയാനുണ്ട്.
ആഹ, മഴണ്ടവ്ടേ? മഴണ്ടൊയ്ക്കാ, ഇവിടെങ്ങനെ ചെറുതായിട്ട്ങ്ങനെ തുള്ളിടിന്ണ്ട്.
ഹേ, ഹേ നോക്കിയക്കട്ടെ. മൂടീക്കുണുന്നാവടെ ആഹ്- ഇഡ്യൊക്കെ. ണ്ടന്നാ ആഹ് ഇതിണ്ട്ന്നാ.
ആ് ആ് ഏ.. ന്നാപ്പാ- ജല്ലിങ്കബെടുക്കുണ്ടാ- അതെക്കാരന്ന ഇബ്ട്ക്ക്- മൂടലല്ലാം മൂഡീക്ക്ണ്. ഈ നേരായലാണ് പോമയെ.
ആഹ, അല്ല നല്ല സമാധാനാട്ടോ വൈന്നേരത്- തലേലു ചൂട്ണ്ടാവുല ഹാ ആപ്പ പകര ആഹ്- പകലെന്തേലും ചെയ്യണോൽക്ക് ചെയ്യും, ചെയ്യാ.. എന്തേലും പണിം കാര്യങ്ങളുള്ളോ. ഇതിപ്പോ മറ്റേത് ഒന്നായിട്ട്- അടഞ്ഞു നിക്കുമ്പഴാണ്- കെതേട്. ഇന്നലെ രാവിലെ അയ്നും- കൊലണ്ടായ്ന്നില്ലേ, ഇന്നലെ രാവിലെങ്ങനെടിഞ്കൊണ്ടെന്നിലെ.
ആ രാവിലെ ചീഞ്കൊണ്ടേന്നു, പിന്നെ ഇന്നലെ ചൂവാ ആദ്യത്തെ ആ ചൂടണൊയ്ഞ്ഞു. മറ്റത് സയിക്കാൻ പറ്റൂലേ? മറ്റേ സയിച്ചാൻ പറ്റണന്റെപ്പറേന് ചൂട്.
ഇവടക്കെ നിക്മ്പോ നല്ല സുഖണ്ട് മറ്റെ
ആഹ് പിന്നെന്താപ്പ ഒര് ആ വന്നഉടഞ്ചെക്കെ വന്ന സമയത്ത് പെരുംചൂടാ ണെ
പെരുംഞ്ചൂടാണന്ന് ഇക്ക് ചെലന്നെ പ്രഷറ് കൊറഞ്ഞ പോലെണ് തോന്നിയത് അന്ന്ങ്ങനെ ഒരു ഇതിയായില്ലേ ആഹ് ആരാവ്ടെ വർത്താനം പറയിണ ടിവിയാ
ഇബടെ ഒരു കുട്ട്യാള് ടിവിയെച്ച് ക്ക
ആഹ് ഹ ഒക്കത്തിനൊന്നടക്കി നിർത്തണങ്കിലേക്കാരും ഒര് സമയത്ത് കെത്യേഡ്
അനആട്ട
ക്ഷേ വീട്ടില് പിന്നെ റൂമിൽ എസി ണ്ടായൊണ്ട് തെരക്കേടില്ലല്ലോ പിന്നെ അല്ലെങ്കി ചൂടത്ത് കടക്കൂല്ല കുട്ടി പറയാ
ഉം ഉം ഓൻപിന്നെപ്പോ താഴത്താണ് അന്തിക്ക് ഞ്ഞി അവടെ കടക്കേക്കും കറണ്ടില്ലെന്നോ മ്മ കരണ്ടില്ലന്നോ കറന്റ് ബില്ലോ ഞാ മിഞ്ഞാന്നോ എത്രേ
ആയിരത്തി ഇര്നൂറ്റി അറുപത്
ആയിരത്തി ഇരുന്നൂറ്റി അറുപത് ഉം ന്നാലും ഉപയോഗിച്ചതായിട്ടും ല്ലേ
ആഹ് പക്ഷെ വന്നിട്ടി എ സി പ്പൊ ഫുൾടൈം ഉപയോഗിച്ചോണ്ടിരിക്കന്നല്ലേ
ആഹ് ആഹ് ആഹ്
പ്പെന്നും രാത്രിയെന്നെ ഒറങ്ങി കഴിഞ്ഞ നേരം വെളുക്കോളാം അതെന്നല്ലേ ഞങ്ങിപ്പോ പോയിട്ട് ഉപയോഗിച്ചാതായിട്ടും പിന്നെ ആയിരുര്പ്യാ ണ്ടായിന്നില്ലേ ബില്ല് ആഹ് അയിലാറപ്പോ ഇരുന്നൂറ്റിയറുപതുർപ്യല്ലേ പ്പൊ പത്ത് ന്ന് വന്നിട്ട ട്ട് ഉപയോഗിച്ചിട്ടാണ് ന്നാ ഷായിനക്ക് അത്രോന്നുല്ല വിജയ്നാക്ക് ആകെ ആയിരത്തി അഞ്ഞൂറ്റി ചില്ലാനുറുപ്യായി ഓള് ഫുൾ ദിവസം പകലും ഒക്കെ ഏ സി ഓണാക്ക്ണതാണ് ന്നട്ടും അത്ര അധികൊന്നും വന്നിട്ടില്ല ഓല്ക്ക് ഓലെ തറവാട്ടില് നാലായിരത്തി സംതിങ് ണ്ട് പറയിണ്ട്
നാലായിരല്ലേ ഞമ്മക്ക് ഞ്ഞി എത്രയാണാവോ കുടിയില് കൊണ്ടരുമ്പോത്ത് വന്നക്കണെ കൊയല് കോയൽക്കണറ് മോട്ടറ് ഒര് മണിക്കൂറാണ് ഓണാക്കീടാ
ആഹ് ഇവിടെക്ക്തെങ്ങിന്റൊട്ട്ക്ക് പിന്നടിച്ച് കയറ്റാൻ മാറ്റേ മോട്ടറ്
റ്റിയ മോടട്ടാവും അപ്പൊ നജീബ് ണ്ട് പറയണ് ആഹ് പ്പൊ കറണ്ട് ബില്ല് പ്പൊ ഇങ്ങൾക്കൊന്നും ഇത് അറിയണില്ലല്ലോന്ന് പറയി ണ്ടോലോട് ഒക്കെ അറിഞ്ഞോളുപ്പൊന്നി ഞാൻ പോയ അറിഞ്ഞോളുന്ന് പറയിണ്ട് ഓന് ഓന് ഇത് മനസാത്തിട്ടപ്പൊ അപ്പൊ ഒരു മണിക്കൂറൊ അപ്പൊ ഓനന്തം ഒരു മണിക്കൂറൊ ചോയ്ച്ചനിണ്ട് ആപ്പനോട് ആഹ് പറ
ഒരു മണിക്കൂറിന് എത്രങ്ങാനും ണ്ടാവുന്നറിയോ അത്ര അത്രീം അടിൽന്ന് പോരണ്ടെ
ഓൻ പോരല്ലേ അതോ കെൻറ്റാങ്കിക്കും അല്ലേയ് ടാങ്ക് ആഹ് തെങ്ങിന്റോട്ട്ക്ക് അല്ലെ പിന്നെ ടാങ്കിന്റോട്ട്ക്കു ഉം മ ടാങ്കിന്റോട്ട് അതാണ് ടാങ്ക്ക്ക് വേറേം അടിച്ചണം ഉ
പിന്നെ വള്ളത്തിന് ഞമ്മക്ക് നല്ല ചെലവ് ണ്ടവിടെ
പിന്നെന്താ അതാണേ
ന്നാതന്നെ വ
പിന്നെന്താ എടങ്ങേറായില്ലേ ഇപ്പം മിഷീനാണെങ്കിലും പോ രണ്ടും മൂ രണ്ട് നേരംന്നാണ് മെഷീൻ ഓണാണ്, ഞാന് ഞാൻ അറിയണമാരി തന്നെ കല്ല്മെ തന്നെ കാര്യയിട്ട് ഇരുന്നു തിരുമ്മും, കാരണം ഈ മിഷി തിരുമ്മു ഇപ്പ കലങ്ങിയ ചെലപ്പൊ കലങ്ങിയ വെള്ളേക്കാരം അപ്പൊ അയില് തിരുമ്പിയേം തുരുമ്പാതേം ഒക്കെ ഒരേ മാരിയേക്കാര
കുടിച്ചണേ കുടിച്ചിട്ടുണ്ടാവും ഇന്റെ പിന്നെ കലങ്ങണൊന്നുല്ല ഞാൻ പിന്നെ സദാ തിരുമ്പണേൻ്റെ പത്ത് തെരട്ടി വെള്ളം വാണം മെഷീനില് തിരുമ്പണെങ്കില് എത്ര വാ അയ് യ്മ്പത് ആഹ് അയ്മ്പത് എമ്പത് ലിറ്റർ കപ്പാസിറ്റിയാണ് ന്റെ മിഷീനൊക്കെ കെടക്കണത്. അത് ഫുള്ള് ആയി കഴിഞ്ഞിട്ടാണ് ന്താ പിന്നെ ഇതാക്ക അതൊന്ന് തിരുമ്പി മ്പാനാ ആദ്യത്തൊന്ന് തിരിമ്പാന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒന്ന് ഒലുമ്പാനും പിന്നെ അത് കഴിഞ്ഞട്ട് വീണ്ടും അങ്ങനെ മൂന്ന് വെട്ടാണ് വള്ളം എടുക്കണത്, വള്ളം എടുക്കണ്ട പ്പൊ എത്രങ്ങാനും ടൈം എടുക്കും അപ്പൊ ഞാനെന്തെയ്യും രണ്ട് ബ ക്കറ്റ് വെള്ളണ്ടെങ്കി ഞ ഇച്ച് ഇപ്പ സ്കൂളിത്തേക്കോണതുല്ലല്ലോ, ഇന്റെ ഒരു കൂട്ടം ഡ്രസ്സും ആഹ് ഇന്റെ ഒരുട്ടം ഡ്രസ്സും മിയന്റെ ഒരുട്ടം ഡ്രസ്സും സെന്നുന്റെ ഒരുട്ടം ഡ്രസ്സും ണ്ടാവും പിന്നെ അതേപോലെ തന്നെ രണ്ട് കൈക്കലക്കണ്ടോണ്ടാവും, ആ തിരുമ്പാല്ലേ അത് മാത്രല്ലേ ഇപ്പ ള്ളത് ഞാനപ്പത് വേഗം അത് അങ്ങട്ട് രാവിലെ തന്നെ അങ്ങട്ട് എന്താട്ടും പിന്നെ ആ സോപ്പ് പൊടിലങ്ങട്ട് ഇട്ടക്കും പിന്നെ പണി കഴിഞ്ഞോട് കൂടെ തൊട്ച്ച്ണേ എറങ്ങടെ കൂടവിട്ന്ന് തിര്മ്പിങ്ങാണ്ട് മേലേക്കൊണ്ടിങ്ങാണ്ട് തോരേടാൻ ഇടേം ചെയ്യും.
ന്നാ കുൾച്ചാ മതിയല്ലോ പിന്നെ
ആഹ് പിന്നെ തിന് ബെ ബെഡ്ഷീറ്റളും മറ്റ് റ്റെ കംഫർട്ടറൊക്കെ തിര്മ്പാണ്ടെങ്കില് അത് പിന്നെ ആഹ് ആഹ് അതെന്നെക്കൊണ്ട് താങ്ങിയാ എത്തൂല ആഹ് അപ്പൊ ആഹ് പിന്നേ അതേപോലെ ഇപ്പട്ത്ത് ഇപ്പാ പ്പ ഏഹ് ജലദോഷം പുട്ച്ച്ങ്ങട്ട് അമ്പീല് ഇതേപോലെ ഇതായപ്പോ അന്ന് രിസം രണ്ടീസം തിരുമ്പീല്ല അപ്പ പിന്നേ ഒക്കപ്പാടെ കൂട്ടീങ്ങാണ്ട് അങ്ങനെ കൊണ്ടേങ്ങാണ്ട് മിഷീന്ലിട്ട്
അഹ് ആഹ് ആഹ്
അങ്ങനൊ കുട്ങ്ങണ സമയത്ത് വയ്യാതാവുമ്പൊളും അങ്ങനെ അയിക്കൊണ്ടേടും അല്ലെങ്കില്
ആഹ് അവൻന്ന് മിനിഞ്ഞാന്ന് വിളിച്ച് കടുക്കന് ചുരിദാർദൊക്കൊഴിവാക്കാനയ്ക്കുണു ഇതിന്റെ തൽപത്തൊക്കൊന്ന് പ്പൊ തൊട്ടോക്കി അപ്പന്ത ബെലം വച്ചേക്കണു അപ്പൊ ഞാ പർഞ്ഞ് ഇതിന്റെ കല്ലിമ്മേയൊന്ന് കൊണ്ടോയി തിര്മ്പിയോക്കെ കല്ലിമ്മേ തിരുമ്പാത്തോണ്ടാണ് പിട്ച്ച്ക്കാണ്ട് കാ ഒന്ന് കല്ല്മ്മേ കൊണ്ടോയി തിര്മ്പിയോക്കെ എല്ലാ ചളി പോകുന്നറഞ്ഞു. രണ്ടീസം ഞമ്മള് അടുപ്പിച്ചിങ്ങാണ്ട് ഇതിലായി കഴിഞ്ഞ പിന്നെ മൂന്നാം ദിവസം മൂന്നാമത്തെ വട്ടം കല്ല്മ്മേഞാക്കികഴിഞ്ഞ ന്തോര് ചളിയേകാരം കുടയറിയോ ആഹ് പോണും ഇല്ല.
ആഹ് ഇതില് പിന്നെ ക്ക ചളിയൊക്കെ പോവ് ഏത് വെള്ളട്ടഴിഞ്ഞ് കഴികിയാലും പക്കയായിട്ട് കിട്ടും, പക്ഷെ വള്ളത്തിന്റെത് പിന്നെ മോളിലൂകൂടീയാവുമ്പോ സ് സ്ലോവായിട്ടാണ് ഇപ്പൊ വള്ളോം വര്ണത് മേലോം കൂടൊള്ള മിഷീനില് ഓരോന്നൊ ന്നര മണിക്കൂറെടുക്കും ടൈമ്
വായിക്കിട്ടാന്
ആയിക്കിട്ടണെങ്കില് ഓട്ടോ ഓട്ടോമാറ്റിക് ആണ് ന്നാപോലും അത്ങ്ങനെ കറങ്ങിങ്ങ്കൊണ്ട്ക്കന്നല്ലേ എത്രങ്ങാനും ടൈം എടുക്കും?
ഇനി കരണ്ട് പോയാ ഒരു മണിക്കാവും
ആഹ് അത് കരണ്ടോയി കഴിഞ്ഞാ പിന്നെ പോകൊന്നും വാണ്ട അത് ചെല്ലൊന്നും മാണ്ട അത് പിന്നെ ഓട്ടോമാറ്റിക്കയിട്ടന്നെ പിന്നെ അങ്ങനെതായിക്കോളും
ഉം ഉം ഉം
അയിനൊന്നും പ്രശ്നല്ല പക്ഷെ ഇത്ങ്ങനെ ടൈം എടുക്കും പിന്നെ മറക്കും അപ്പൊ പ്പ ഇത്ങ്ങനങ്ങട്ട് ശീലാ ക്കുമ്പോപ്പൊര് തൾപ്പ തൾപ്പാണ് അഴിനായിട്ട് അത്രക്കൂട്ടും കൊറേ ഇണ്ടങ്കി പ്പൊ സ്കൂളൊക്കെ തൊറന്നഴിഞ്ഞലാ ക്കാര യൂണിഫോമും ഇതും പിന്നെ മറ്റേതർഞ്ഞ ഓനപ്പളേശ് ആഹ് ഛർദിച്ച ലുംന്താക്കലോ അങ്ങനെ അങ്ങൻത്തെ പരിപാടിയൊന്നും ഇപ്പല്ലാത്ത അധികല്ലാത്തോണ്ട് പിന്നെ
ഉം ഉം മറ്റത് യൂണിഫോമാ രണ്ട് മൂന്ന് ആതന്നെണ്ടാകും
പിന്നെ ഒക്കപ്പാട്ണ്ട് സമയം കിട്ടാത്തെര്ക്ക് അത്രക്ക് വലിയ തിരക്കില്ല കിട്ടിയപ്പോ അങ്ങനെ അത് അങ്ങനതാക്കിട്ട്ക്കാണ്ട് അങ്ങനതായിപ്പോവും
ഉം ഉം
ഒരു വല വാങ്ങണം മറ്റേ കോവക്കന്റെല നല്ലം പടർന്ന്ക്ക്ണ് അപ്പഞ്ഞി മറ്റേ കണ്ണി അത് ആഹ് റയീമിന്റെ വ് വീട്ടിലൊക്കെണ്ടാവില്ലേ അവ്ട്ത്തെ
എന്ത് വലേ അപ്പന്റട്ത്ണ്ടല്ലോ വല മറ്റേ നീല വലന്താ മറ്റ്‌ റ്റേത് രണ്ട് വലണ്ടല്ലോ മോൾല്
അത് തറവാട്ട്ന്ന് കൊട്ന്നതാ തറവാട്ട്ന്ന് കൊട്ന്നതാണ് മൂപ്പത്യര് രൻ രണ്ട് വലിം
ഏഹ്
അത് അന്ന് ഫസ്റ്റ് തേങ്ങട്ടപ്പൊ കൊട്ന്ന്ട്ടതാ തോന്ന്ണ് ണ്ട് ശര്ക്കാ വല്യ കണ്ണില്ല ആ വള വല മതി ഞ്ഞ്പ്പാട്ത്തഴിഞ്ഞ ന്തേലും പറയോന്ന ആഹ് ആഹ് ഞ്ഞ്പ്പോ ഇഞ്ഞ്പ്പോ ഇഞ്ഞ് ഇഞ്ഞിപ്പോ പർഞ്ഞ് എന്തേലും ഇതാന്ന വേടിച്ചതാണ് ഇനിയിവിടെ പാഷൻ ഫ്രൂട്ട് ന്റെ വള്ളിണ്ടിവിടെ അപ്പൊ ഒരു വള്ളി കൊണ്ടണന്ന അവിടെയൊരു ചാക്കില് കുഴിച്ചിട്ടിട്ട് അങ്ങനെ ആയിമക്കൂടി തന്നെ അത് പടർത്തി കഴിഞ്ഞാല് ആഹ് ഞ്ഞെന്താ വെച്ചാൽ കബായ മരോ ത്തുമന്നാ തേക്കുമക്കും പിന്നെ ആഹ് തെങ്ങി കവെ പിന്നെ നമ്മളെ കിണറിന്റെ സംഭവം ഉണ്ടല്ലോ ആഹ് വള്ളമുക്കാലെ അയ്മെക്കെ ഇങ്ങനെ ഒരു കോണായിട്ട് കെട്ടി കഴിഞ്ഞാല് അവിടെന്ന് പടർ എങ്ങനെ ഇണ്ടാവെച്ചിട്ടിണ്ടങ്ങേ ഉണ്ടായിക്കോട്ടെ ഒരു കോവക്കൊപ്പ നല്ലോണം ഇങ്ങനെ പടർന്ന് വരുന്നുണ്ട് റമ്പൂട്ടാമാരത്തിമ്മേന ഞാൻ അറുത്തെടുത്തു അല്ലെങ്കി ഈ റംബുട്ടാൻ മരത്തെമ്മിട് ഇങ്ങട് കുടിച്ചാണ് ആകപ്പാടെങ്ങട്ട്
ഉം അയ്മെ നല്ലോണം കായ്‌ക്കും ചെയ്തേക്കുണല്ലോറം
ആഹ് കൊച്ചടി ആയിനോ ങ്ങനെതാവുമ്പോത്തേന് കൊഴിഞ്ഞു കൊഴിഞ്ഞു പോണുണ്ട് മയക്ക് നല്ലോണം ചാടനുണ്ട് മയ മയ ച്ചേനി മഴയും ഇതുകൂടിയല്ലേ അതിനൊരു പിന്നെ വളം നല്ലോണം വേണം വേറെ ഒരു ഇതുണ്ട് അയ് ഞാൻ ഓർഡർ ചെയ്തിട്ടിണ്ട് എത്തീട്ടില്ല ഇതുവരെ
അഹ് ഓഹ് ഓഹ്
അയ് കൊയ്യാതിരിക്കാനുള്ളൊരു വളം ങ്ങാണ്ട്
ആഹ് ആഹ് ആഹ് യൂട്യൂബില് കണ്ടീനല്ലോ
ആഹ് അപ്പൊ ഞാനങ്ങനെ ഓർഡർ ചെയ്തിക്കണ് വെരിയാണിച്ച വെരട്ടെ അങ്ങട്ട് വന്നിട്ട് അപ്പാക്ക് യ്യനം യ്യാ മഹാസെയിലിലാണ് ഓഡർ ചെയ്തത് അതൊക്കെ നൂറ്റി എംമ്പീന്റെതൊക്കെയാണ് അത് നൂറ്റി ഇരുപിന് കിട്ടി നൂറ്റി എമ്പത് നൂറ്റി അറുപയറ്റിന്നെ മഹാസൈൽ കഴിഞ്ഞു മൂന്നാം തീയതിയാന്നു
രണ്ട് ദിവസം ആഹ് ഒരു ഡിസൈന്നയ്നോ മൂന്നാം തിയ്യതി തന്നെ ഒന്നാം മൂന്നാം മൂന്നാം തിയ്യതി ഫസ്റ്റത്തെ ഞായറാഴ്ച്ച
ആഹ് അത് ഇതുവരെ പാക്ക് ചെയ്തിട്ടിനില്ലാണ്ടു കൊടുക്കുള്ളു അങ്ങനെയാകുമ്പോ കൊറേ ഓർ ണ്ടാകുമ്പോ പോയത് പാക്ക് ചെയ്ത് കിട്ടണെങ്കിൽ ആക്കാരം
ഇതിനൊരു ഹാപ്പി ബർത്തെഡേന്റെ ഒരിതും അങ്ങനത്തും ഞാൻ ഓർഡർ ചെയ്തിന്ന് അതും തന്നെ അവിടുന്ന് എളകിയിട്ടില്ല
ണ്ട് പതിനഞ്ചാം തിയ്യതി അല്ലേ
പതിനഞ്ചാം തീയതിയാണ് ബർത്ത്ഡേ കിട്ടുവന്നാവ്വോ അയി ഇരുപതാം ഇതിനി കാണിച്ചാണ്ട് പോവ്വാ അല്ലെങ്കിൽ പിന്നെ റിട്ടേൺ അയെക്കെന്തെങ്കിലും ചെയ്യേണ്ടി വരും പറ്റിയിട്ടില്ലെങ്കിൽ ഷിപ്പ്ഡും ഇല്ലേ അങ്ങനെ ഓർഡർ പാക്കഡ് പറഞ്ഞിട്ട് അങ്ങനെ എഴുതി കാണിക്കൂലേ അങ്ങനെ നിക്കാണ് ഇനി നോക്കട്ടെ കിട്ടാണെച്ചിങ്കില് എടുക്കണം കേക്കെന്തായാലും ഉണ്ടാക്കണന്ന് കരുതിയിരിക്കുണു ഞാന്
ആഹ് ഇജ് ഇണ്ടാക്കി നോക്കിയോ വാങ്ങീട്ട് കിട്ടീട്ട്
ഇല്ലേ ഇണ്ടാക്കി ഇനി ഇപ്പോ ഷയാന്റെ ബർത്ത്ഡേയാണ് പതിനൊന്നാം തീയതി ഷയാന്റെ ചെർക്കന്റെ അപ്പൊ അന്ന് ഓള് ഇണ്ടാക്കണന്ന് പറയിണ്ടേരുന്നു ആഹ് തിങ്കളാഴ്ച്ച അപ്പോ അന്നൊക്കെ എന്തായാലും ഓള് ഉണ്ടാക്കണന്ന് പറയുന്നുണ്ട് അപ്പോ ഏതായാലും അങ്ങനുണ്ടാക്കി നോക്കിട്ട്
ആഹ് ആഹ് ഓളെടുത്തുണ്ടാപ്പോ
ഇല്ലേ ഓള് നമുക്ക് ഇണ്ടാക്കി ചോക്കുപാട കൂടി ഉണ്ടാക്കണന്ന് പറയിണ്ട് വിപ്പിംഗ് ക്രീമൊക്കെ മേടിച്ചി അന്ന് ജാം ജും ന്ന്
മ് ആഹ് വിപ്പിങ് ക്രീമും മറ്റതാളൊക്കെ വാങ്ങിയോ എന്താപ്പോ ചോക്ലേറ്റിന്റെ അതാള് ചെറി ചെറിയ
അതൊന്നും അവള് വേടിച്ചിട്ടില്ല ഓള് വിപ്പിങ് ക്രീം വേടിച്ചിക്കണു പിന്നെ കപ് കൊക്കോ പൗഡർ ഇതൊ ക്കണ്ടും ഓള് നോർമലായിട്ടെന്നെ കേക്ക് ഓന്റതിപ്പോ പിന്നെ ഓല് കുട്ടികൾക്ക് മുറിച്ചാന് പറഞ്ഞുങ്ങാണ്ടേ അങ്ങനെ പറയ്ണ് ഇനിപ്പോ ചോക്ലേറ്റ് എന്തേലും വേ ച്ചിണ്ടാവും ഞ്ഞി അയ്മെക്ക് എന്താവോ
ആഹ് ആഹ് ആഹ്
ആയിക്കോളട്ടെ ഞാൻ വിളിച്ചോണ്ടുട്ടോ
ആഹ് ആയി പറ